എന്തക്കെ വിശേഷം? എന്തൊക്കേണ് വിശേഷം?
സുഖാണ് എന്താ ഇങ്ങള വിശേഷം?
ആ സുഖായിട്ട് പോണ്
ആ ആ എന്തൊക്കെ ഭക്ഷണം കയിക്കലൊക്കെയിഞ്ഞോ
ആ ഭക്ഷണൊക്കെ ഉച്ചക്ക് കഴിച്ച് ഇനി വൈകുന്നേരത്ത് ഛായെന്ത് ത്തേലും വേണം ഛായ കുടിച്ചിട്ടില്ല്യ ഉം കുടിച്ചതാ ഇവടങ്ങനെ കെടക്കായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കോളൈത് അപ്പൊങ്ങനെ ഛായൊടിക്കാന്ങ്ങ്ട് നി ച്ച് പോയിട്ടില്ല മടിച്ചങ്ങനെ കെട ന്താ വർത്താനം
എന്താ സുഖന്നെ ഇങ്ങനെ പോണ് ഇല്ല ചായ കുടിച്ചില്ല ഭക്ഷണം കഴിച്ചു ഇനി ഛായ കുടിക്കണം
ആ
ഉം മ്മ്
സ്നാക്സൊക്കെ എന്തേലും ഉണ്ടാ
ഏയ് അങ്ങനെന്നുണ്ടാ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തേലൊക്കെണ്ടാക്കുന്നല്ലാണ്ട്
ഉം
ഇങ്ങളെങ്ങനെ മറ്റേ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കോ?
ഇല്ല എപ്പഴൊന്നുല്ല എപ്പളേങ്കിലൊക്കെ വല്ല പഴംപൊരിയോ ഉണ്ണിയ പ്പോ ഉള്ളി വടേ
ആ ആ
എന്നും കയ്ക്കാൻ പറ്റൂല്ല ഉണ്ടാക്കിയാലും കണ്ടാലും കഴിക്കും ചെയ്യും ആ
ഇന്നിന്നിട്ടെന്താ സ്പെഷ്യല്
പിന്ന താണ് പൂള പൂള പുഴുങ്ങിയതും ചമ്മന്തീം
ആ ഹാ
കപ്പ ഇങ്ങളെവിടെ എന്താ പറയാ കപ്പാന്നോ പൂളാന്നോ
ഏ എ കൊള്ളി
കൊള്ളിയോ?
ആ
അയ്ശരിയാ
ഇങ്ങെളെന്താ കപ്പേ
മ്മള് കപ്പാന്നും പൂളാന്നും പറയും കൂടുതലും പൂള
ആ ശരി ഞങ്ങള് കൊള്ളീന്നാ പറീം
അപ്പൊ ങ്ങടെ സ്ഥലം
ഞങ്ങള് പട്ടാമ്പി
ആട്ടാണും കേട്ടിട്ടിണ്ട് ഇന്റതും നമ്മള് നിലമ്പൂര്
ആ നിലമ്പൂര് ല്ലേ
ഉം പട്ട് ട്ടാമ്പീലില്ലൊരു ഫ്രണ്ട് ഞാൻ ഡിഗ്രിക്ക്‌ പഠിക്ക്ണ സമയത്ത് പട്ടാമ്പീല് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു
ആ അയ് ശരി
ഇങ്ങള് പ്പൊ പട്ടാമ്പി പറഞ്ഞപ്പോ അതാ ഓർമ്മ വന്ന് അവള് ന്താ ട്യൂക്കില്ലേ ട്യൂക്ക് ട്യൂക്ക് ബൈക്ക് മേലവരാ അവള് ഭയങ്കര കോളേജിലൊക്കെ ഭയങ്കര വയറലേയി അവളെ പേര് ചാ ന്ദിനിന്നാ ഇങ്ങളെ വീടിന്റെ അടുത്തൊന്നും ചാന്ദിനി ഇല്ലല്ലോ
ഏയ് ഇല്ലില്ല
അപ്പർത്തൊ ഇപ്പർത്തൊ അയൽവക്കത്തോ കുറച്ചുമേലെ താഴെ ഒന്നൂല്ലല്ലോ
ഏയ് ഇല്ലില്ല ഉം ന്ന്ട്ട് ആരൊക്കെണ്ട് ഫാമിലീല് ആരൊക്കെണ്ട്?
ഫാമിലീല് ഹസ്ബന്റിന്റെ ഫാമിലി ആദ്യം പറയാണെങ്കില് ഓര് ദുബായിലാണ്. പിന്നെ ഫാദറും മദറും രണ്ട് കുട്ടികള് അവരും എന്റെ ഫാമിലി പറയാ യാന്നുണ്ടെങ്കില് ഇപ്പ ഗൾഫിലാണ് ഉമ്മണ്ട് ഉമ്മാമ്മണ്ട് ആനിയത്തിമാരുണ്ട് അനിയനുണ്ട്. മോൾക്കോ
ആഹ് എനിക്ക് ഏഹ് ഇപ്പണ്ട് ഇമ്മണ്ട് താത്തണ്ട് അനിയണ്ട് പിന്നെ ഇപ്പമ്മണ്ട്.
ഇപ്പാടെമ്മ ഇപ്പമ്മ.
ആഹ് യെസ് നിങ്ങളെന്താവടെ പറയ?
എല്ലാർത്തും ഉമ്മമ്മാന്നന്നെ പറയാ പക്ഷേ ഇപ്പമ്മാന്ന് വിടെ കൊറച്ച് കുട്ടികളിങ്ങനെ വിളിച്ചിട്ടേ അങ്ങന കേട്ട്ണ്ട് ഇപ്പ ഭാഗത്ത്
ആഹ് ഇപ്പമ്മണ്ട് കൊറച്ച് ഏജായതാണ്. ഇപ്പപ്പൊ വയ്യ ആൾക്ക് ആഹ് അതായത് ഒരു എഴുപത് ഒക്കെ ഉണ്ടാവും
ആഹ് കെടപ്പാണോ
കെടപ്പല്ല അൾക്ക് കൊറചൊരു എന്താ പറയാ ചുമ അങ്ങനത്തെക്കെ ഒരു വിഷയണ്ട് സൗണ്ടൊന്നുല്ല്യ അങ്ങനത്തക്കൊരു ഇത്. എന്നാലും കൊഴപ്പല്ല അൽഹംദുലില്ലാഹ്
ഉം ഉം
ഉം
അതെ
പിന്നെ വേറെന്തൊക്കെയാ എന്നിട്ട് സന്തോഷത്തിലല്ലേ കുടുംബം
ആഹ് സന്തോഷത്തിലാണ്. എന്താ ചോയ്
ഉം അല്ല ചോദിക്കാ നമ്മളിപ്പോ കുടുംബത്തില് എല്ലാവരേം ചോദിക്കുമ്പോ അത് ചോദിക്കാ
ആഹ് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഹസ്ബൻഡ് ദുബായിലാണ്. ഞാന് എന്റെ വീട്ടിക്ക് പോകുന്നു വീട്ട്ക്ക് നിക്കാൻ വന്നതാണ് കൊറച്ച് ദിവസായിരുന്നു പോയിട്ട്. ഒന്ന് രണ്ട് മാസത്തോളം പിന്നെ ഹസ്ബൻഡന്റെ വീട്ടിൽ തന്നെയ നിന്നത്. എന്റെ വീട്ടി വീട്ടില് കൊറച്ച് വീട് പണിയും കാര്യൊക്കായിട്ടെ. പണ്ട് ഈ വീടിന്റെ വീടിന്റെ സാധനങ്ങളൊ എല്ലാരും മരം കൊണ്ടക്കേണല്ലോ വെക്ക. തേക്കും മറ്റേതും മറിച്ചതും അപ്പൊ ഫുള്ളും മരത്തിന്റെ ഐറ്റംസ് ആയിട്ടൊക്കെ ഈ ചെതലരിച്ച് ഉറുമ്പായി ച്ച് പോയിട്ട് ആകെ അവിടെ ഇവിടെ പൊളിഞ് കെട ആഹ് അപ്പം ഇപ്പം നമ്മള് ഈ സിമന്റിന്റെ കട്ട്ളൊക്കെ വരുന്ന് ഫുള്ള് അടിച്ച്പൊട്ടിച്ച്
മ് മ് ഇരുമ്പിന്റിം സിമെന്റിന്റൊക്കെ ണ്ടല്ലോ ല്ലേ
ആവെരുനന് സിമെന്റ് ഒക്കെ ഉണ്ട് നമ്മൾ സിമെന്റ് ആണ് ചൂസ് ചെയ്തത് സിമെന്റിന്റെ വാതില്കട്ടില വെക്കാ അടുക്കളീൽ ഇതേപോലെക ബോട്സൊക്കെ മരായിരുന്നു അതൊക്കെ നമ്മൾണ്ട്രറിമൾട്ടിവുഡ്
ആ ന്ന്ട്ടിപ്പൊ പണിയൊക്കെ കഴിഞ്ഞൊ
ണ്ടാക്കൊലോ മുതക്ക പണികളൊക്കെ ഒരു രു മാസത്തിന്റെടുത്ത് പണിണ്ട് തായിരുന്നു ആ ഒര് മാസത്തിന്റെടുത്ത് റെണെവേഷന്റെ പണി ഉണ്ടായിരുന്നു അത് പണിയുണ്ടായിരുന്നു അത്കഴിഞ്ഞിപ്പോ ഒര് മൂന്നാല് ദിവസായിട്ടൊള്ളൂ ഞാന്വ്ടെ വിര്ന്ന് വന്നിട്ട്
അആ
അപ്പതോ അതാണ് ലേറ്റ് ആയതത് ഒരു അതാ ലൈറ്റ് ആയത് അത് വരെ ഹസ്ബൻഡിന്റെ വീട്ടിതെന്നെയാണ് രണ്ടു മാസത്തോടെ ഏകദേശം നിന്നത്
ആ ആ മ് മക്കളൊക്കെ എവിടെ ന്നട്ട്
കോണ്ട്രാൻ പൊയിക്ക്ണ് മക്കള് നഴ്സറിയൊക്കെ വ്ട്ട് വരാനായി അനിയനെ കൊണ്ട് രാൻ പോയതേയ്നു പിന്നെ രണ്ടാളും നഴ്സറി എരട്ടകുട്ടിയാളാണ് ഓല് അങ്ങനെ ഓലിരണ്ടാളും നഴ്സറിയില് അപ്പോഓലിങ്ങനെ ങ്ങനെ സൂപ്പർ മാർക്കറ്റൊക്കെ കാണുമ്പോ കേറി പർച്ചേസെയ്ത് പോര്ന്ന്ണ്ടാവും അത് തൊണ് ണാണ് ഇപ്പവ്ടെ എത്താതെ ത്രീം നേരമായിട്ടും മൂന്നരക്ക് കഴിയുണേഅല്ലേ അ അപ്പൊ പിന്നെ വരാനുള്ള സമയമൊക്കെ അയിക്ക്ണ് ശോ വന്നിട്ടില്ല അ ആ ന്നച്ചാ
അങ്ങനെ എറട്ട കുട്ട്യോളാണ് ലേ
മ് ങ്ങകൊ
മ് മ് ഇല്ലാ ഞാൻ ന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചോണ്ടിരിക്ക മ് ഞാൻപ്പോ ഡിഗ്രി കെയ്ഞ് ഇപ്പൊരു കോഴ്സ് എടുത്തോണ്ടിരിക്യാണ്
ഡിഗ്രി എന്തെനി
ഞാന് ബീക്കോമ് പികോം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതെ ഇല്ല എംകൊമ് പഠിക്കാൻ താല്പര്യല്ല
അതെന്തേയ്
ഏയ് ഇക്കാ ഫീൽഡ് പോവാൻ താല്പര്യല്ല പക്ഷെ ഞാനങ്ങനെ ഒരു ഡിഗ്രി വേണല്ലോ ഇപ്പൊ എന്തായാലും
അ മ് അതിന് പഠിച്ചൊണ്ടൃ പഷെ ബേങ്കിൽ ജോലിട്ട്യാനല്ലെയല്ലേ
ആ അല്ലതാണ്
മ്
അങ്ങനെ
നിപ്പോ ഏത് ഫീൽഡക്കാ കേറത്ത് ഏത് കോഴ്സ്
ഞാ ഞാനിനി എയർപോട്ട് മാനേജ്മെൻ്റാണ് ഇപ്പട്ത്ത്ക്ണത്
മ് ഡിപ്ലോമെ അത് എങ്ങനെ
ഡിപ്ലോമ ആറ് മാസത്തിൻ്റെ
മ് ക്യാഷ് ക്ക് നല്ലോം വെരുലേ
കേഷ് ആ. കേഷ്. അത്യാവശ്യൊക്കെരു.. മ്മ്
രണ്ടാര. ആ എത്ര വർഷം.. ആ ആ. വറന്താ.. ഒക്കത്തിനുമ്പാടത്ര. പൈസയൊള്ളു. അതോ മാസം മാസോ..
ആഹ. മാസം മാസം. കൊട് ക്യ്യത്..
ആഹ..
മ്മ്ഹ്. ന്നട്ട് നിങ്ങളെവിടെണ് ഡിഗ്രി എടുത്തിര്ന്ന്?
ഞാൻ നമ്മളെ നാട്ടിലെ ഒരു കോളേജുണ്ട്.. പൊറത്തൊന്നും പോയിട്ടില്ല. ഡിഗ്രി പിജി ഒക്കെ നമ്മളെ വീടിന്റെ എടു ത്തുള്ള കോളേജന്ന് തന്നെ പഠിചത്. സൈക്കോളജിര്ന്നു ഫീൽഡ്..
ഏഹ സൈക്കോളജിയെരുന്നു അഹ് ശരി. ന്ന പിന്നെ എന്ത് കണ്ടിന്യൂ ചെയ്തീല.
ആ അതന്നെ കണ്ടിന്യൂ ചെയ്തു. ഡിഗ്രിം മെസ്സെജയ് ക്കോളജി പി ജി എം കഴിഞ്ഞു എം എസ് സി സൈക്കോളജി.
ആഹപിന്നെ
ഞ്ഞിപ്പൊ ജോലിയൊക്കെ നോകണം വർക്ക് ചെതിട്ടില്ല.
മ്മ് ആഇനി നോക്കണലേ.
ആ
ആ മക്കളൊക്കെ വൽതായിലേ ഇനി നോക്കി തോടങ്ങലേ
അപ്പൊതിന് നമ്മുക്ക് അവടെ ലേറ്റ് ആയി. നമ്മള് പട്ത്തം കഴിഞ്ഞിട്ട് മൂന്ന നാല് വ ക്യാപ്പ് വന്നു.
ആഹ.
എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് മുൻഗണന ഉണ്ടാവൂല്ല. എക്സ്പീരിയൻസ് കിട്ടണമെങ്കി നമുക്കൊരു പണി വേണേനു.
ആഹ ശരി
അത
ആഹ് എനിക്ക് ഒരു താത്തണ്ട് മലെ ഇപ്പൾ മോനിക്ക് മൂന്ന് വയസ്സായിട്ടുള്ളു.
ഉം
അപ്പൊ അവള് ഇതേമാതിരി കണ്ടിന്യൂ ചെയ്യണം പറയണ്ട്. അവള് ബി എസ് സി ഇതായിരുന്നു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ
ആ
അങ്ങനെ ഈ പറഞ്ഞ മാതിരി ജോബ് കിട്ടണെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇട്ടാണെങ്കി ജോബ് വേണം.
അവസരം ഒന്ന എക്സ്പീരിയൻസ് ആവല്ലോ അല്ല അപ്പൊ നമ്മള്ത് വെച്ചിട്ട നമുക്കൊന്നും ചെയ്യാൻ കഴിയല്ലല്ലോ.
ഉം
എക്സ്പോ കട്ടണ്ട
ആ
ആ അങ്ങനെക്ക് പോണ്ടോ
അതെ എന്നിട്ട് എന്താ ഇല്ല ചായകുടിക്കാൻ ആവണേള്ളൂ. ഇവിടെ ലേറ്റ് ആയിട്ടാണ്. ഭക്ഷണൊക്കെ കഴിചു ഏയ് അങ്ങനല്ലാ
ചായ നാല് മണിക്ക് ചോറ്
അങ്ങനെല്ല ഇപ്പൊ മറ്റേ ആഹ് ഞങ്ങളെ പണിയൊക്കെ കഴിണേനൻസര്ച്ച്ട്ടൊക്കെങ്ങനെ ചെയ്യും ഇമ്മിം ഞാനും കൂടിട്ട്. ആഹ് ഞാനും ഉമ്മ്യാണുള്ളത്. താത്താന്റെ കല്യാണം കയ്ഞ്ഞു താത്ത അവിടേണ്.
ഉം മാത്രണ്ടാവൊള്ളാല്ലോ ല്ലേ ഇങ്ങളെ ഇപ്പിം ഗൾഫിലാ.
ആഹ് ഇന്റെപ്പ ഗെൾഫിലാണ്. ഏഹ്?
എന്ത ജോലി?
ഇപ്പ സൂപ്പർ മാർക്കറ്റിലാണ്.
ഉം
ഉം പിന്നേ ഏയ് ഇല്ല ഇന്റെ കല്യാണം കഴിഞ്ഞീല്ലല്ലോ.
ആഹ് സോറി സോറി ഞാൻ മറന്നു.
ആഹ് ആഹ് പിന്നെപ്പ അനിയനും ഇപ്പമ്മിം ഇമ്മന്നൊള്ളൂ ഇപ്പൊ ഞാനും.
ഉം
അപ്പം ഞങ്ങള്ങ്ങനെ പണ്യൊക്കെ കഴിഞ്ഞ് അയിനൻസരിച്ചിട്ട് ചോറ്ന്നും അങ്ങനൊക്കെ. ഹും ഇങ്ങളവ്ടെ നേരത്തെ ചോറ് ന്നോ?
ആഹ് ഒരു മണി ഒന്നര രണ്ട് മണിയൊക്കാവും. ചെൽപ്പ ലേറ്റാവും പണിക്കൻസരിച്ച്. ഇന്നാ ശരിട്ടോ ഇതിക്കൊര് കോള് വര്ണ്ട് പിന്നെ വിളിച്ചാലോ.
ആഹ് ഓക്കെ ഓക്കെ ശരി ന്നാ. ഉം ഉം ശരി